ഹലോ
ഹലോ
ആഹ് കേക്കത്തില്ലേ ആഹ് ഇപ്പൊ കേക്കാം ചെറിയ ശബ്ദത്തിന് ചെറിയൊരു കോ ഇതുണ്ട് ഉം ഇപ്പൊ കേക്കാവോ
ആഹ്
ഹലോ ആഹ് ആഹ് ആഹ് റേഞ്ച് വിട്ട് പോണ്ടല്ലേ
ഹലോ
റേഞ്ച് എന്തക്കെണ്ട് വിശേഷൊക്കെ
ഏഹ് ശരി ഞാനത് വേറൊര് സ്ഥലത്തേക്ക് മാറി നിക്കാം
ആഹ് ആഹ് ആഹ്
കേൾക്കാമോ കോളുണ്ട് ഞാൻ ഇച്ചിരി റേഞ്ച്
ക്ലിയറാണോ ഹലോ
ഹലോ ആഹ് മഴയായോണ്ടേ മഴയ്ണ്ട് നല്ല മഴയ്ണ്ട് ഇപ്പൊ
ആഹ് കാലാവസ്ഥേടെ അതാണാ വിഷയം വര്ന്
ആഹ് ആഹ് ആഹ് മഴ പെയ് കവിത എഴ്തി ചെറുതായിട്ടൊക്കെ എഴുത്ത്‌ണ്ട് അങ്ങനെ ആഹ് അങ്ങനെ ഇരിക്കുമ്പോ ഒരു മൂട്. അന്നേരം ഇങ്ങനെ എഴ് അങ്ങനെ അങ്ങനെ എഴുതും അപ്പം. ഞ എനിക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ടേ സാഹിത്യ വേദീടെ
ആഹ്
അന്നേരം അവടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പഴത്തേക്കും ഓരോ ആ ആഴ്ചയിലൊക്കെ ആയിട്ട് അതിന്റെങ്ങനെ വ് ഏ അവലോകനം ചെയ്യും.
ആഹ്
അപ്പൊ അതിനകത്ത് കുറെ വല്യ വല്യ എഴുത്തുകാരൊക്കെയുണ്ട്
അത് ശരി ആഹ്
ആഹ് ആഹ് അപ്പൊ ഇങ്ങനെ ഓരോരുത്തര് ഓരോ നല്ല അഭിപ്രായങ്ങള്. അയ്ന്റെകത്തെ പോരായ്മകൾ ഉണ്ടെങ്കി അങ്ങനെ പറയും നല്ല അഭി പ്രായങ്ങളാണെ അങ്ങനെ പറയും. അപ്പം ഞാനീ കഴിഞ്ഞ ദിവസം എഴുതിയ മറ്റേ നമ്മുടെ ഒരു പ്രകൃതി പരിസര ദിനത്തിന്റെ അന്നായിരുന്നു.
ആഹ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തി്ന്റന്ന് ആഹ് ആഹ്
കവിത ഏഹ് ഒരു പുസ്തകവാക്കിയ ഒരു കവിതയായിരുന്നു.
ആഹ്
ഞങ്ങള് ഇതിന് സാഹിത്യ വേദിയുടെ കുറേ ഒരു അഞ് ഒരു പത്തു പതിനഞ്ച് എഴുത്തുകാർ കൂടി ഒരു പുസ്തകം എറക്കിയാരുന്നു.
അഹ് ശരി ആഹ് അഹ് ശരി ആഹ്
അപ്പ ആ ഒരു കവിത അന്നത്തെ ദിവസം എടുത്തു അപ്പൊ നല്ലൊരു കവിതയായിരുന്നൂന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അപ്പൊ അവരിങ്ങനെ പറഞ്ഞേ ഒന്ന് ഇവിടെ
ആഹ് ഒരുപാട് ലൈക് ലൈക്കും ഷെയറും കമൻറും ഒക്കെ കിട്ടി കാണുല്ലേ
അന്നേരം ലൈക്കല്ല നമ്മളഭിപ്രായം പറഞ്ഞ അപ്പൊ അവരിങ്ങനെ പറഞ്ഞ ഇവിടെന്നും ഒതുകിക്കൂടേണ്ട കവിതയല്ല. മാസികളിലൊക്കെ പത്രങ്ങളിലൊക്കെ എഴുതിയിടണം എന്നൊക്കെ പറഞ്ഞോണ്ടായിന്നച്ചാ അതുപോലെയാണല്ലോ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ മരം ങ്ങളും ഇല്ല ഒന്നുമില്ല എല്ലാ രീതിക്കും.
അത അതെ പ്രകൃതിനെ സംബന്ധിച്ചിെടുത്തോള എല്ലാം ശോഷിപ്പാ.
ആളുകളായാലും വേസ്റ്റ്ടണന്നും ഒരു കയ്യും കണക്കും ഇല്ലല്ലോ.
ആഹ്
റോട്ടി കൂടെ ആയാലും എവിടെന്നില്ല കൊണ്ടേ വീട്ടിന്ന് ഒഴിവാക്ക. ആഹ്
മം അതിപ്പോ നമ്മൾ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൂടെ പോകുമ്പഴേ
ആഹ്
ടൂറിസ്റ്റ്കേന്ദ്രങ്ങളൊക്കൂടെ പോക്ബോത്ന് ഇങ്ങനെ പ്ലാസ്റ്റിക് തള്ളേക്കണ കാണാം.
ആഹ്
ഈ കുപ്പിയായിട്ടും ഡിസ്പോസിബിൾ പ്ലേറ്റും ഒക്കെ ആയിട്ട്
നമ്മുടെ ആ ഒരു എവിടെ ഒരു ഇടുക്കി ഭാ ആ ഭാഗത്തെ എവിടെയണ്ടങ്ങനെ. ഇവിടെ പ്ലാസ്റ്റിക് ഇടുന്നവർ ആഹ് മങ്കിയുടെ മക്കൾ ഇവിടെ പ്ലാസ്റ്റിക് ഇങ്ങനെ. പിഗിന്റെ മക്കൾന്നൊക്കെ പറഞ്ഞ് അങ്ങനെവരെ എഴുതിട്ടിട്ടുണ്ട്.
ആഹ് എന്നിട്ടും കാര്യൊന്നുല്ല
എന്നിട്ടും ഒരു കാര്യമില്ല.
ആഹ് അതാണ് ഈ ക്യാമറ വെച്ചിട്ടും വലിയ കാര്യല്ലന്നേ അതിന്റെ പൊറകിക്കുടെ കൊണ്ട് ഇട്ടിട്ട് പോവും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ഈ ജനങ്ങൾക്ക് തന്നെ തോന്നണം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ചെയ്യാൻ കൊള്ളൂല്ല ആ അങ്ങനെ തോന്നിക്കഴിഞ്ഞിട്ടേ അല്ലേൽ കാര്യള്ളൂ.
കാര്യം ഉള്ളൂ
ഉം
പിന്നെ ക്യാമ ക്യാമറാന്ന് പറഞ്ഞാൽ എല്ലാം വർക്കിങ് ആ ആയിരിക്കണന്നില്ല
ആഹ് എല്ലാം വർക്കിങ് ആയിരുന്നില്ല ആദ്യം വെക്കുമ്പോ വർക്കിങ്ങ് ആയിരിക്കും കുറച്ച് നേരം അത് കഴിയുമ്പോ അതിന്റെ ബാറ്ററി പോയി പിന്നെ ഇടി മിന്നലൊക്കെ ഉണ്ടാകുമ്പോഴത്തേും ചിലപ്പോ ക്യാമറ അടിച്ചു പോവും
അതന്നെ
ആഹ് അങ്ങനെയുള്ള സംഭവങ്ങളും വരുന്നുണ്ടല്ലോ
ഇപ്പ ക്യാമറ കണ്ണിനേക്കാളും വല്യ കണ്ണുകളാണ് വേസ്റ്റ് ഇടുന്ന ആളുകളുടെ കണ്ണുകള്
ആഹ് അതെ അതെ അതെ
അതുകൊണ്ട് എവിടെ കൊണ്ട് തള്ളണം എന്നുള്ള ഒരിതാ എന്തോ
ആഹ് നമ്മുടെ പ്രകൃതിയാണ് നമ്മൾ തന്നെയാണ് അതിനെ നോക്കേണ്ടതെന്നുള്ളരു ചിന്തയില്ലല്ലോ നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടിട്ടല്ലേ ആഹ് അതിനെക്കുറിച്ചരു കവിത ഉണ്ടല്ലോ ഇനി വരുന്നൊരു ത തലമുറയ്ക്ക് ഇവിടെ ഇവിടെ ജീവിതം സാധ്യമെ ആഹ് അതെന്നെ അതന്നെ അതന്ന അതാ മറ്റേ പ്രസീത പാടുന്നുണ്ട് അത് കേട്ടിട്ടുണ്ടോ
പ്രസീ ഒരു ഒരു ഗാംഭീര്യമുള്ള ശബ്ദം അല്ലേ
ആഹ് അതന്നെ അത് തന്നെ
ആഹ് കേട്ടിട്ടുണ്ട് പക്ഷെ എല്ലാവരും
നാടൻപാട്ടക്കെ പാടുന്ന ഒരു പെണ്ണല്ലേ അത്
പെണ്ണ് ആഹ് അതെ അതെ
അത് കറക്റ്റാ കാര്യങ്ങൾ പറയുന്നത് ആഹ് അത് ആര് എഴുതിയ ഒരു കവി ത പോലൊരു സംഭവം തോന്നുന്നു ത് ല്ലേ
അതെ കവിത ആകാ എത്ര കവിത എഴുതിയിട്ടും എന്ത ക്കെ കാണിച്ചിട്ടും മ മനുഷ്യന്മാർക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ത് പാടാനും പറയാനും ഒ ക്ക പറ്റേപ്പ എന്ത് പറിണ ഈ മാതൃദിനത്തില് എല്ലാവരും അമ്മയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് വിടുന്നുണ്ട് പക്ഷെ എല്ലാവരും നോക്കണ മക്കളായിരിക്കോ
അതു തന്നെ അതേപോലെ വൃദ്ധസദനത്തിൻ്റെ എണ്ണവും കാര്യങ്ങള എല്ലാം കൂടികൊണ്ടിരിക്കൂല്ലേ ഇന്നത്തെ കാലത്ത് അതാണ് ഈ സ്റ്റാറ്റസ് ഇടാനും എല്ലാം എല്ലാർക്കും വലിയ താല്പര്യാണ് അതിൻ്റെ പത്തിലൊന്ന് ആഹ് പത്തിലൊന്ന് കാർന്നോമാരെ നോക്കിയാൽ മതിയായിരുന്നു
നോക്കിയാൽ മതിയായിരുന്നു അത് തന്നെ അതാണ് മ ക്കളെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാണല്ലോ പണ്ടൊക്കെന്ന് പറയുമ്പോൾ കാരണന്മാരെയാണ് മക്കളെ ഇപ്പോ കൊണ്ടയ് ഉപേക്ഷിച്ചിട്ട് പോണ ഇപ്പൊന്ന് പറഞ്ഞാ ഇപ്പ മക്കളെയും വേണ്ടല്ലോ
അതെ ആ അവസ്ഥയെ പരസ്പരം ആഹ് പരസ്പരം ബന്ധങ്ങൾക്കൊന്നും ഒരു വെലയില്ലാത്ത ഒരു കാലമായി മാറിക്കഴിഞ്ഞു ല്ലേ എന്ന് വേണം പറയാൻ
അമ്മ എന്ന് പറയുന്ന ഒരു മഹത്വ വായിരുന്നു
അതെ അവനാൻ്റെ കാര്യള്ളൂ ഇപ്പൊ
എന്തോ
സ്വന്തം കാര്യം കഴിഞ്ഞിട്ടേ കാര്യള്ളൂ അവനവൻക്ക് എങ്ങനെ ജീവിക്കാം അതാണ് ഇപ്പം മൊത്തത്തിൽ നോക്ക്ണത്
മൊത്തത്തിൽ നോക്കണ അത് തന്നെ കുടുംബവും വേണ്ട മക്ക ക്കളും വേണ്ട മാതാപിതാക്കളും വേണ്ട ഞാൻ എന്നുള്ളൊരു ഇതിൽ മാത്രാണ് ഓരോരുത്തരും ജീവിക്ക്ണത്
ചിന്തയുള്ളൂ ചിന്ത അതു തന്നെ
ഇക്ക്യ് എങ്ങനെ സ്വസ്ഥമായിട്ട് സന്തോ സന്തോഷത്തോടെ ജീവിക്ക പണം ഉണ്ടാ ക്കണം
ആണ്
അതിന് വേണ്ടിട്ട് ആരെ എന്തോ അതിന് വേണ്ടിട്ടാണ് മനുഷ്യന്മാര് ഇപ്പൊ ആ കഞ്ചാവായാലും ഏതൊക്കെ രീതിക്കാണ്. അവനവന്റെ സുഖത്തിന് വേണ്ടിട്ട് നടക്ക്ണത്.
ആഹ് അത്രൊള്ളു അത്രൊള്ളു ഇപ്പോ ഈ എന്താ പാസ് പാസ്താന്ന് പറഞ്ഞ സാനം നിങ്ങളുണ്ടാക്കാറുണ്ടോ?
പാസ്ത.
അഹ്.
മ ഈഹ് ഞങ്ങള് പാക്കറ്റ് മേടിച്ചോണ്ട് വന്ന് ഒൺ രണ്ട് റാവശ്യം ഉണ്ടാക്കണ്ട് ര ണ്ട് പ്രാവശ്യം കളഞ്ഞു ആഹ് സാധന.
ആനാ ഇഷ്ടപ്പെട്ടില്ലേ?
ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോയിച്ചാ ഉണ്ടാകണ രീതി ശരിയാകാത്തോണ്ടായിരിക്കണം.
ആഹ് അത് ഈഹ്. വൈറ്റ് സോഴ്‌സ് പാസ്ത പാസ്തന്നർഞ്ഞരു സാനോണ്ട് പാല് ചേർത്ത്ണ്ടാക്കുന്നെ.
ആഹ്.
അയ് നല്ല ടേസ്റ്റാ അതൊന്ന് ഉണ്ടാക്കി നോക്ക്. ആഹ് നിങ്ങള് മക്രോണിന്ന് പർഞ്ഞ സാനായിരിക്കും ഉണ്ടാക്കുന്ന.
ആഹ് മക്രോണിയല്ല മക്രോണി അല്ലാതെ വൈറ്റ് സോഴ്സ് പസ്താന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്.
ആഹ് ആഹ്
അതിൻ്റെ മൂട് മസാല അയിൻ്റെ കൂടെ തന്നെ കിട്ടും. അപ്പ ആഹ് അത് വെള്ളം ചേർക്കില്ല അതിനകത്ത് പാല് മാത്രം ഒഴിച്ചാ ഉണ്ടാക്ക്ന്നെ
ആഹ്
മസാല അയിൻ്റെ കൂടെള്ളോണ്ട് കൊഴപ്പല്ല മറ്റേതെന്ന് പറയും മക്രോണിക്ക് നമ്മള് സപ്പറേറ്റ് മസാല ചർക്കൂലേ ചാട്ട് മസാല ചേർക്കുവാ അപ്പൊ അതിനൊരു ടേസ്റ്റു വരില്ല ഇത് ഇതിന്റെ കൂടെയുള്ള മസാല ആവുമ്പോത്തേനും കൊഴപ്പൊല്ല വല്ലപ്പോഴൊക്കെ കഴിക്കാം നല്ലതാ
ആഹ് ഇല്ലില്ല ഈ മാ മാഗിയൊക്കെ കഴിക്കും നൂഡിൽസൊക്കെ കഴിക്ക്ണ പോലത്തെ ആ ഒരു ഇതായിരിക്കുംലേ
ആഹ് നൂഡിൽസിനേക്കാളും നല്ലതാ നൂഡിൽസ് ദഹിക്കാനൊക്കെ വെല്യേ പാടല്ലേ ഇപ്പോ അങ്ങനെല്ലേ പറയുന്നെ നൂഡിൽസിലുള്ള മസാല വല്യ മെച്ചമില്ല എന്നുള്ള രീതിയാണ് ഇപ്പോ പറയുന്നേ അതിനേക്കാളും ദൂഷ്യല്ലാ
ഹെൽത്തിന് നല്ലതായിരിക്കും അല്ലെ
ആഹ് ഹെൽത്തിന് നല്ല സാനാണ് ഗോതമ്പിന്റെ അയ്റ്റമാണ്
ആഹ് ഗോതമ്പിന്റെ അയിറ്റം മറ്റേന്ന് പറഞ്ഞ ഈ അങ്ങനത്തെ സാനങ്ങളുണ്ടാക്ക്ണെല്ലാം ഈ മൈദയാണല്ലോ.
ആഹ് മൈദ ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഗുണം ഇല്ലാത്തൊരു സാധനം അല്ലേ.
ആഹ് ആഹ്
പൊറോട്ട ഒക്കെ
എന്തൊക്കെ പറഞ്ഞാല് പൊറോട്ട കഴി പൊറോട്ട ഒഴിവാക്കിയുള്ള ഭക്ഷ വിഭവം ഇല്ലല്ലോ
അത് തന്നെ ഇപ്പൊ എവടെ കല്യാണത്തിനും എന്തിന് പോയാലും അതേ ഒള്ളൂ
പൊറോട്ടയും ബീഫും എന്നും ആഹ് ഒരു ഇത് കോമ്പിനേഷനാണല്ലോ. അത് പറണ്ട് പാസ്ത ഒന്നു ഉണ്ടാക്കി നോക്ക പാസ്തേടെ ഈ അങ്ങനെ അത് മേടിക്കോല്ലോ പാക്കറ്റ്
ആഹ് മേഡിക്കോണ് നമ്മള് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിലും മെയിൻ ബേക്കറികളിലും എല്ലാം കിട്ടും.
ആഹ് മറ്റേ മക്രോണി വെള്ളത്തില് അല്ലേ ഉണ്ടാക്ക്ണത്.
ആഹ് മക്രോണി വെള്ളത്തില ഇണ്ടാക്ണ് ഇത് പാലിലാണ് ഉണ്ടാക്കണത് വൈറ്റ് സോഴ്സ് പാസ്ത വൈറ്റ് സോസ് പാസ്ത
സോസ് പാസ്ത ലേ
ഇനി ഒന്ന് പറഞ്ഞു മേടിച്ചു നോക്കണം ഇവിടെ പിള്ളേരാ ഇത് മേടിച്ചുകൊണ്ട് വന്ന് അവര് തന്നെയാണ് ഇത് ഉണ്ടാക്കണത്.
ആ പിള്ളേർക്കാണ് കൂടുതൽ താല്പര്യം. അപ്പം അങ്ങനെ ഉണ്ടാക്കിയപ്പോ ഞാനതൊന്ന് എടുത്ത് കഴിച്ചു നോക്കി അപ്പോ കൊള്ളാം. ഉം
അതെ അതെ ആ ഗോതമ്പ് ആവുമ്പോ നമ്മെടെ ആരോഗ്യത്തിനും പിന്നെ പാലും ആണല്ലോ.
നല്ലതാ ഫൈബർ ഉണ്ടല്ലോ ഫൈബർ കണ്ടന്റ് ഒരു ഒത്തിരി ഉണ്ട്.
ആഹ് അപ്പ പിന്നെ. ആഹ് എന്നാ എന്താന്ന്നോക്കാ അന്ന് വിളിക്ക്യാ എന്നാല് ട്ടോ.
ആഹ് ഓക്കെ ആയിക്കോട്ടെ എന്ന.
ആഹ് ശരി എന്നാ.